ഹലോ കേൾക്ക് കേൾക്ക അല്ലേ
എൽക്കാലോ വിശേഷം നല്ല മഴയുണ്ട് തണുപ്പുണ്ട് മഴയുടെയും തണുപ്പ് ന്റെയും കൂടെ ചെറിയ ജലദോശം കിട്ടി
ആ അയ് ശരി
ഉം ഫുഡ് ഒക്കെ ഇപ്പം കഴി കിച്ചേള്ളൂ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പ വിളിച്ചയാ
ആ പിന്നെ എന്തൊ
കഴിച്ചോ കഴിച്ചോ അവിടെ
ആ വടക്ക് ഫുഡ് ഒക്കെ കഴിച്ചു ഉ ഇ സ്പെഷ്യലിന്ന പറയന്നണ്ടായിട്ടില്ല എനിക്ക് ആ വയർ നല്ല സുഖ ഇല്ലാത്തുകൊണ്ട് ഞാന് പ്രത്യേ ത്യേകിച്ചൊന്നും കഴിച്ചോന്നുല്ല
എന്തുപറ്റി വയറ്ന്
വയറ്ന് എന്തോ ആ അയില്ലൊരു കല്യാണത്തിനൊക്ക പോയി വന്നപ്പോ ഫുഡൊക്കെ കഴിച്ചപ്പോ വയറാകെ ഒരുമാതിരി ആ ആഹ് അതാണ് അതാണ്
ഉം ഉം
പിന്നെ ഈയൊ ഈ നമ്മള് പിന്നെ ഈ നഴ് നഴ്സിങ്ങൊക്കെ സോറി നേഴ്സൊക്കെ ആവണംന്നുണ്ടെങ്കില് ഈ ഹോസ്പിറ്റലിലെ ഒക്കയാകും പലെ തരത്തിലുള്ള എന്താ പറയാ ഈ ലോക് ചെറിയ ചെറിയ കോഴ്സ ക്കന്തേലും ചെയ്തോരുണ്ടാവും ആഹ് അങ്ങനെയൊക്കെയില്ലേ നഴ് അങ്ങനൊക്കെള്ളവരൊക്കെ നേഴ്സ് ആവണില്ലേ അതായത് ചെലരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെറുതെ നിന്ന് നിന്ന് നിന്നിട്ട് അങ്ങനെ പഠിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെ നേഴ്സാവണോരില്ലെ
ഉം ഉം അങ്ങെനില്ല നമ്മക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒണ്ടെങ്കിലേ കേറാൻ പറ്റു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇപ്പം ചെറിയ പോസ്റ്റ് ഒണ്ടല്ലോ ഈ എ എൻ എം എ എൻ എം മ് നഴ്സ്മാരെ പോലെ ജി എൻ എം ഉ ജി എം എൻ ജി എൻ എം പഠി- ച്ചോര്
ഈ എ എൻ എം എന്ത് എ എൻ എംമെന്താ
എ എൻ എം നഴ്സിങ്ങിന്റെ പോലെ തന്നെയാണ് ബി എ സി ഏ അല്ലെന്നെ ഒള്ളൂ
ബി എസ് സി അല്ലെ അപ്പൊ അയിന് ഡ്യൂറേഷൻ എത്രെവര്ണെ അയിന്റെ കോഴ്സിന്റെ നാല് വർഷ എ എൻ എംമോ അയിന്റെ ഫുൾ ഫോം എന്താ ഇ എ എൻ നെമ്മിന്റെ
എ എൻ എമ്മിന്റെ ഫുൾ ഫോംമ് കറക്റ്റ് എനിക്കറിയത്തില്ല ഞാൻ എ എൻ എം അല്ല പഠിച്ചേട്ടോ അതൊക്കെ നമുക്ക് അന്നൊന്നും ഇല്ലല്ലോ ഇപ്പം ഈ ഒള്ളടക്ക എ എൻ എം എം ജി എന്മ്മൊക്കെ വന്നെ
ആഹ് അയ്ശെരി ആഹ് ജി എൻ എം മൂന്ന് വർഷാ
ആ അതിന്റെ ഡ്യുറേഷൻ മൂന്നാണന്ന് തോന്ന്ന്നു കറക്റ്ററിയില്ല
ആഹ് അയ്ശെരി അപ്പൊ ഞാൻ ചോയിക്കട്ടെ ഇപ്പൊ ഈ ജി എൻ എം അയെ എ എന്നമ്മായുലും പിന്നെ ബി എസ് സി നഴ്സിംഗല്ലെ പ്പ അതൊക്കെ വല്ലെപടനതല്ലേ ജി എൻ എം എന്നൊക്കെ പറഞ്ഞത് ആഹ് അപ്പൊ അല്ലപ്പ ട്ട ഇവരിക്കൊക്കെ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസൽസിലാണെങ്കില് കിട്ടുന്ന സാലറി ഒക്കെ നല്ല സാലറിക്കെ കിട്ടോ
സാലറി ഞാൻ വർക്ക് ചെയ്യുന്നടത്ത് പതിനഞ്ച് രൂവ അത്രക്ക സ്റ്റാർട്ടിങ് ഒള്ള- അതിനകത്തെ ഒള്ളൂ നമുക്ക് ഷിഫ്റ്റിംങ്ങൊണ്ടല്ലോ അപ്പം മൂന്ന് മണിക്കൂർ ഷിഫ്റ്റ് മൂന്ന് അവ മൂന്ന് ഷിഫ്- റ്റൊണ്ട്
ഉം ഉം ഉം
അവറോട്ട് ഇത്രവറ് വരെ അങ്ങനെ അങ്ങനെ അപ്പം സാലറി എല്ലാം പണി കൂടുത- സാ
ആഹ കണക്ക് ആഹ അത് ശരി ആ പിന്നെപ്പോൊ എന്താണ് നമ്മൾ ഇപ്പൊ ഒരു കാര്യം പഠി പി പിന്നെ അതിന്റെ ഒരു ജോലിക്ക് അങ്ങനെ നമ്മള് പോും
ആ അതെ നമ്മള് ആ അതെ അതെ നമ്മള് വീട്ടു ജോലി എപ്പോഴും ഇഷ്ടത്തോടെ ചെയ്യേണ്ട
അത ആഹ് ആ് അതെ ഇഷ്ടത്തോടെ ചെയ്യണം അത് ശരിയാണ് പല അതായത് പല ദേഷ്യക്കാരുണ്ടാവും പിന്നെ നമ്മളട് ചൂടായി പറയ ന ആക്കാണ്ടാവും പിന്നെ ചിലപ്പം പല സ്വപ്ാര കാ ഇടപഴകേണ്ട ആൾക്കർ അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾകാർക്ക് പറഞ്ഞൽ നല്ല ക്ഷമ വേണം ക്ഷമ വേണം അറപ്പ് പാടില്ല അല്ലെ അറപ്പ് പാടില്ല പിന്നെ എന്താ കുറച്ച് സ്ട്രോങ് എന്താണ് മൈ മൈൻഡ് സെറ്റ് ഒക്കെ നല്ലൊ ഒരു മൈൻഡ് ആവണം പിന്നെ നല്ല ഹൃദയ
എന്താ അതെ നമുക്ക് എ എന്ത് എന്താ തരണം ചെയ്യാനുള്ള ഒരു മ ഉണ്ടാവ കാരണം പേഷ്യൻസ് പലതരത്തിലുണ്ടാവും ചിലപ്പോംുടെ അവരുടെ ആ ചിലപ്പോ നമു ഇഷ്ടടുന്ന ചില അപ്പൊ അവര് ഈ ഐ സ്യുൽ ഒക്കെ കിടക്കുന്ന പേഷ്യന്റ് ചിലപ്പം തുപ്പും
ആ അതെ അതെ അതെ അതെ ആ അതെ അതെ അതെ ശരിയാണ് ആ ഇരിക്കാം ചിലപ്പം കുറച്ച് പ്രായ ആ ഓർമ്മക്ക ർമ്മ ചപ്പോ പ്രായം കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോം അവർക്ക്െന്ത് ചെയ്യണംന്ന് അറിയൊന്നും ഉണ്ടാവൂല അതെ അതെ ശരിയാണ്
ഉടൊക്കെ തുപ്പേണ്ട സാഹചര്യവുണ്ടോ ഇപ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കി അവര അത്രയ്ക്കത്രെയുള്ളൂ കാര ന്നും നോക്കിയാലെ യില്ലെങ്കില് എ ദാ ഒര്തെവക്ഷെ പ്രൈവറ്റിലങ്ങനെ ല്ല നമ്മളോര് ഒരു ബെഡിന് ഇത്ര രൂപാന്ന് വെ ക്ഷേ പേ ചെയ്യുന്നില്ലെ അപ്പ അതിന്റേതായിട്ടുള്ള കെയർ അവർക്ക് കൊ ഹോസ്പിറ്റല്ന് മൊത്തം ചീത്ത പേരാ അപ്പം അതുകൊണ്ട് നമ്മളത് റേഷൻ ന് ഒരോ
അതെ അതെ നമ്മള് നമ്മള എടപെടലുകളൊക്കെ ആ ഒരു അതെ നമ്മളെ എടപെടലുകളൊക്കെ ഈ ഹോസ് ഹോസ്പിറ്റൽസിൻ്റെ റെപ്യൂട്ടേഷന് വരെ ബാധിക്കുണ്ട് അല്ലെ അവിടെപ്പോ ഒരാള് പറയാണ് പിന്നെ ആ അവിടെപ്പ അതെ അതെ പ്പോ പണി പോം മാ ത്രല്ല പിന്നെ ആ ഹോസ്- സ്പിറ്റൽസില് ആൾക്കാര് വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ ന
അതെ അതെ അവിടുത്തെ സ്റ്റാഫ് നേരെ സ്റ്റാ എന്നെങ്കിലെ അവിടുത്തെ മാനേജ്മെന്റ് നല്ല രീതീൽ പോതോള്ള് അതുപോലെ തന്നെ സ്പിറ്റലും നല്ല രീതിൽ വർക്ക് യ്തോ കാരണം സ്റ്റാഫിന്റെ ഭഗത്തുന്ന് എ ന്തെങ്കിലും ഒര് മിസ്റ്റേക്ക് വന്ന ചി കേ ഇവിടെ പിറ്റത്തില്ല അവടെ വേറെ
അതെ അതെ അതെ ശരിയാണ് അല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെ കംപ്ലൈന്റ് പോകവും അപ്പൊ നമ്മളെ ജോലിന്ന് ഒഴ പിന്നെ എല്ലാത്തിനും അത് അതെ അതെ ചീത്ത രീതിൽ ബാധിക്കും അത് ശരിയാണ് പിന്നെ സത്യത്തിൽ പറഞ്ഞ ഈ ആൾക്കാരുടെ ഈ ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ ജോലി ചെയ്യണവര് എന്ന് പറഞ്ഞാല് അവർക്ക് നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ ആൾക്കാരുടെ അടുത്തുന്ന് കേൾക്കും അതായത് നമ്മള് പെരുമാറ്റം കൊണ്ട് നല്ലതിലും കേൾക്കും അതേപോലെ തന്നെ മോശവും കേൾക്കും ക്കും പിന്നെ അത് മാത്രല്ല ഈ പേഷ്യൻസിന്റെ അടുത്തുന്ന് നല്ലതും ചീത്ത ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അതിനൊക്കെ ഒരു ഇതായിട്ട് വേണം നമ്മള് നി
കാണ അതിപ്പ നമ്മള് ഒരാളുടെ അല്ല നമ്മള ഒരു വാർഡിലാണെങ്കിൽ അല്ലെ ഐ സീ യു മ്പോ അത്രയും പേസിൻ്റിൻ്റെ കൺ ആ എടുത്ത് നമ്മടെ കാണ എന്ന ഇപ്പം ഒരു നഴ്സ് ഒരു ബെഡ ലപ്പിച്ചിരിക്കുന്ന ആൾക്ക് ചിലപ്പോെലും അർജന്റായിട്ട് പോകണ്ടന്ന് അവ കൂടെ നമ്മൾ നോക്കണ്ട ഉത്തരവി
നോക്കേണ്ടി വരും അതെ അതെ അത
ആ അപ്പൊ ആ ചിലപ്പോ നമ്മുക്ക് എല്ലായിടത്തും ഒരു സമയം ഓടി എത്താൻ പറ്റണ എന്നില്ല അപ്പൊ നമ്മൾ ഏറ്റവും
ഉ അതെ അതെ
ശ അപ്പ അവക്ക് യൂറിൻ അപ്പം ഒരിടത്ത് ലോ എന്തെങ്കിലും ആരിക്കും അപ്പൊ നമുക്ക് അതല്ലേ എളുപ്പ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ അപ്പം നമ്മള ആ ആളുടെ അടുത്ത് ചെല്ലുമ്പോ യൂറിൻ പാസ്സ് ചെയ്യാനുള്ള ആള് ചിലപ്പോൾ ദേഷ്യ പെട്ടന്ന് വരാം ആ അങ്ങനെയൊക്കെയള്ള ഇതുണ്ട് നമ്മളും
അങ്ങനെയൊക്കെ പ്രശ്നുണ്ട് പിന്നെ അത് മാത്രല്ല പിന്നെ അത് മാത്രല്ല പിന്നെ ഉത്തരവാദിത്വംന്ന്പോന്നതിനപ്പുറം റിസ്കു കൂടെയുള്ളതാ. ഒരു റിസ്ക്കിയാണ് കാരണം നമ്മളിരുന്ന് എന്തെങ്കിലും ചെറിയൊരു പാക പിഴ വന്നിട്ടുണ്ടെങ്കി ഇ അത് മതി എല്ലാ ഇനിയും നമ്മളെ ബാധിക്കും ഹോസ്പിറ്റലിനെ ബാധി ക്കും രോഗീനെ ബാധിക്കും അല്ലെ. കു മൊത്തത്തില് മ ബാധിക്കാനും ഒരു ഒരു പ നമ്മളിന്ന് നമ്മളറിയാതെ ചെയ്യ അറിയാതെ പറ്റിപ്പോകണ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ടും ഉണ്ടാവാല്ലെ അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യത്തില് ഒരു ഡോക്ടറായിക്കോട്ടെ ഒരു നേഴ്സായിക്കോട്ടെ
അതെ ഒരു ജീവനല്ലേ ന നമ്മളാൽ ലി വെച്ച് എന്താ പരീക്ഷിക്കാൻ പാടില്ലോ
അതെ അത് ശരിയാണ് അത് വെച്ചിട്ട് നമ്മള് ആ പിന്നെന്താണ് നമ്മള് പരീക്ഷിക്കാൻ പാടില്ല പരീക്ഷിക്കനിപ്പോ ആരും മുതിരൂല പക്ഷെ പിന്നെ പരീക്ഷിക്കാൻ മുതിരുണവരുണ്ടോന്ന് ഉണ്ടാവോന്ന് അറിയില്ല അത്രയും ഹൃദയം അത്രയും ഇടുങ്ങിയ ആൾ ആൾക്കാരെ അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ പക്ഷെ ചെലപ്പോ ചെല സമയത്ത് നമ്മളും പലെ അശ്രദ്ധ കൊണ്ട് പല കാര്യങ്ങളും വരുവേം ചെയ്യാം ഉം ചിലരെങ്കിലും കാണണും ഉം
ക്കം പേര് മാത്രേ ആത്മാർത്ഥ കാണൂ പകുതി പേരും വരുന്നത് വീട്ടിലെ സാഹചര്യം കൊണ്ട് ശമ്പളം വേണം ആ ല്ല അപ്പൊ അവർക്ക് പഞ്ച്വാലിറ്റി കാണും കാരണം ഇ സമയത്ത് പഞ്ച് ചെയ്യണം ആ ഒരു രീതിയാണല്ലോ അപ്പൊ അപ്പൊ ഇത്ര സമയത്ത് കറക്റ്റ് വരെ ഞാൻ ഇന്ന സമയത്ത വരു തൊള്ളൂ എന്ന് ക്ക് കറക്റ്റ് ഇന്ന സമയത്ത് പോണം അങ്ങനെയുള്ളവരൊന്നും എന്നാ ചിലര് കാണും അയ്യോ എന്നെ ഏപ്പിചൊരു ആ ചില ഇത് കാണും അ അടുത്ത നേഴ്സ് വരുമ്പം ചെയ്യും അതാ ഒരു നേഴ്സ് അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ആള് വ മ്പം ഹാൻഡോവറ് ചെയ്തിട്ടെ പോകാൻ പറ്റു ചെലര് എന്ത് ചെയ്യ അതിനന് മുമ്പങ്ും കടുതപ്പി പോറവണ ഒപ്പിച്ച് വെച്ചി് പക്ഷെ ചിലരാണെങ്കിൽ എൻന്റെ
ന്ന് പറഞ്ഞ അവരരു ഒരു ആ അവിടെ ഒരു എന്താ പറയാ അവടെ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ചെയ്യാന്നുള്ളതിനപ്പുറത്ത് ക്യാഷ് അതെ എങ്ങനെങ്കിലും തീർത്ത് അവിടെ സമയം പാക്ച്വാലിറ്റി ിയൊന്നുമല്ല അവിടെ എങ്ങനെ അ്റെറൂള് നോക്ക അത് കഴിയണ ചെയ്യണോ അതെ അതെ അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ അല്ലെ അല്ലെങ്കിൽ ഒരു അവ മന്റാലിറ്റി പോലെയാണ് അതോ അല്ല എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മള് ഒരു കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥ കാണിക്കന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു മെന്റാലിറ്റി ഉള്ള ആൾക്കാര തന്നെ ഉള്ളൂ അ അത് ചെയ്യില്ല ഒരു പോസിറ്റീവ് മൈൻറ് സെറ്റ് അത് മാത്രം മാത്രല്ല ഒരു മനസ്സും നന്നാവണം അപ്പോഴേ ഉള്ള നല്ല രീതിയിയില് നമ്മളന് വർക്ക് ചെയ്യാനും പിന്നെ നല്ലത കൊടുക്കാനും കഴിയുള്ളു അങ്ങനെ തന്നെയാണ് എല്ല അതെ ചിലര് പറഞ്ഞ പോലെ ക്യാഷിന് മാത്രം വരുന്നവര് ആക്കയാശ ഇന്റെ ദമാത്ര
അങ്ങനെ പോവും ആണ ഇല്ല ഇല്ല ഇല്ലല്ല തീർച്ചയായിട്ടും നമ്മള് ആ ഒരു ഇന്റർവ്യവിന് ചെന്നിരിക്കുന്ന എന്താ പറ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ കള്ളങ്ങളും സയങ്ങളും പറയേണ്ടി വരും പക്ഷെ ആ കള്ളങ്ങള് പറയുന്നത് എന്താ സത്യമാക്കാനുള്ള കള്ളങ്ങള് മാറും അത
അതെ അതെ അതെ ശരിയാണ് ശരിയാണ് അതെ അതെ ഉണ്ട് എങ്ങനെങ്കിലും കിട്ടാൻ വേണ്ടി
വേട്ടാൻ വേണ്ടി ആ ഞാൻ ആന്മാർക്ക്തോൂടെ വർക്ക് ചെയ്യ എന്നൊക്കെ പറയുമ്പ ആ കഴിഞ്ഞ കാണാ ആത്മാർക്കത നമ്മൾ പലരും കാണുന്നുണ്ട് ഞാൻ ആായിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ
ഉ എന്നാ ശരി എന്നാ ഓെ